ആ കേൾക്കാം ഉം ഓ സുഖം എന്തൊക്കെയങ്ങളെ വിശേഷം
നല്ല വിശേഷങ്ങളൊക്കെ തന്നെ ചായ
ഉം ഓ ചായ കുടിച്ചു ഞങ്ങള്‌ രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞു നേരത്തെ വയ്ക്കും
ആഹ ആഹ ഏ ഴു മ ണി ആയല്ലേള്ളൂ ആ അപ്പൊ വിശക്കില്ലേ ഒമ്പത് മണിആവുമ്പോ
നേരത്തെ കടക്കും ചെയ്യും
ആഹ് ഹ
ന്ന പിന്നെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ മക്കൾക്ക് വായിക്കാനും എഴുതാനൊക്കെള്ളത് ക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവടെ ഇഷ്ടത്തിന് നോക്കല്ലോ
എന്നും ഇങ്ങനെ നേരത്തെ കഴിക്കോ
ആ അധിക ടൈം ഞങ്ങൾ അങ്ങനെ എന്തേങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലേ വൈകുള്ളൂ അല്ലെങ്കിലും നേരത്തെക്കും ഞങ്ങൾ മക്കളുടെ ഞങ്ങളുടെ വൈകും ഓല ഉപ്പമാർ വര്ണ വരുമ്പോൾ ഓല എട്ടരയാവും അപ്പോളേ ഓൽ കഴിക്കോളൂ ഞങ്ങളത് കൈക്കൽ കൈയും
നി നേരത്തെ കഴിക്കൂല്ലേ
ആഹ നിങ്ങള് ഫുഡ് കഴിഞ്ഞോ ഉണ്ടാവലേ അലെ
ഇല്ല ഇല്ല ഒമ്പത്ണിയക്കെ ആവും.
രാത്രി ചോറന്നെയാണോ? അല്ലേല് ചപ്പാത്തിയോ?
ആ എവിടെ മോനും അമ്മയയും ഒക്കെ ചോറ്
ആഹ്.
നല്ല കാപ്പി ഉണ്ടാ എനിക്ക് ഷുഗറൊക്കെ ഉണ്ട്.
അത് ശരി. കുറവില്ലേ ഷുഗറിന
ഷുഗർ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും.
ഡയലി എങ്ങനെ കാപ്പിയ്പോ അപ്പൊത്തിനെ നേരെ മുടക്കുമ്പോക്ക് വിഷം പോകുമല്ലോ
ഉം ഇത് വന്നാ പിന്നെ വിശ
ആഹ് അത് ശരി ഡോക്ടറെ എനക്ക്ണ്ടേക്കോ.
കാണിക്കുന്നുണ്ട്. ഗുളിയൊക്കെ കഴിച്ചൊണ്ടിരിക്ക
ഉ പ്രഷറുണ്ടോ?
ഇല്ല
ഉം ഷുഗർ ഷുഗറുണ്ടായൽ തന്നെ നമുക്കൊരു ഭക്ഷണം വെയ്യല്ലോ കഴിക്കാന്
ആ ഇപ്പ ഈ എളക്കാലം വെച്ച് ആ ആ ആ
അവിടെ എന്തൊക്കെ ങ്ങള് ഫുഡ് കഴിക്കലയ്ന് രാത്രി രാവിലെയും ഉച്ചക്കൊക്കെ അരിഭക്ഷണം തന്നെയല്ലേ?
രാവിലെ ആ രാവിലെ ചില ചില നേരത്ത് ഗോതമ്പിന്റെ ആയിരിക്കും എന്ന് പിന്നെ ദോശൊക്കെ ആയിരുന്നു ഇട്ട് ആട്ടി എടുത്തത്
ചപ്പാത്തിയാലും തോനെ കായ് ക വയ്യല്ലോ അതും ഷുഗറ്ണ്ട്
ണ്ടന്നെ പറയുന്നു
ആ അതേപോലെ റവ ഷുഗർല്ലതാണന്ന് തോന്നും ല്ലേ
ആഹ് അങ്ങനേം പറയാം ഇന്നാള് കാച്ചി. കുടിക്കാം ന്നെക്കെ പറയുന്നു ഉം
പിന്നെ
എങ്ങനെ നോയ്ക്കിയാലും വരാള്ളത് വരും.
പിന്നേ നമുക്കൊരു ലി ലിമിറ്റില്ലേ. ഒരു ഇത്രെ വയസ്സായാല് ഷുഗറും പ്രഷറും ഇല്ലാ ത്തൊലില്ല്യ.
ഇല്ല കുഞ്ഞുങ്ങക്ക് വരെ ഇപ്പൊ ഉണ്ട്
ന്തെ എന്താണ്ച്ചാ ഞമ്മളാൽത്തെ ഫുഡല്ലല്ലോ ഇപ്പൊ മക്കള് കഴിക്ക്ണത്?
ആ ഇപ്പം എല്ലാം പൊറത്തുള്ള ആഹാരം എല്ലാം മായവും കലർന്നതൊക്കെ?
ആ അത് അറിയാണി ട്ടല്ല എന്നാലും അതെന്നെ കയ്ക്കൊള്ളൂ
വീട്ടില് ഒന്ന് വെക്കാൻ താമസിക്കണേ ഉടനെ ഓട
ആഹ് ഓ തുഞ്ഞൊര് സൽക്കാരോ കല്യാണോ ഉണ്ടായാ ഫുള്ള് ഓർഡർ അല്ലേ
ആഹ് പത്ത് മിനി കിൻ്റെകത്ത് ആ, സാനമ്മളെ മേശ ഞാ പ്പുറത്ത് വരും
പ്പുറത്തെത്തി നമ്മള്‌ കൈയ്യെകി
അത് എത്തി ആഹ് ഇപ്പ പിന്നെ പണ്ടത്തെ ആഹാര ആണെങ്കിൽ നൂറ് വയസ് വരെയങ്കിലും ജീവിച്ച
ഓ ഇപ്പ അൻപത് വയസ്സായ പിന്നേർ ഇക്ക എപ്പള
ആഹാസ് ആ ആ
ഹഹ അത്രേ ഉള്ളു എന്താച്ചാല് അത് ആയുസ നീട്ടി തെരട്ടെ മക്കക്ക്‌ ഒക്കെ നല്ലത് ആരേം ബുദ്ധിമുട്ടാക്കാതകഴിയട്ടെ.
അയേ അത്രയേ ഉള്ളു ആ പിന്നെ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ?
ന്റെ ഭൂമി അയിലില്ല വീടും.
വീട് ആഹ കിണറൊക്കെ ഉണ്ടോ? അതോ പൈപ്പാണോ?
കിണറുണ്ട്. പൈപ്പ് വെള്ളമ ഉണ്ട് ഇവിടെ ഫെബ്രുവരി മാർച്ചിൽ വെള്ളം കുറവാണ്.
ആഹ ഇവിടെ ഞങ്ങളവിടെ ഒര ആറേഴ് മാസമായി ഞങ്ങൾക്ക് വെള്ളങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ആ
പപ്പ ഈ റോഡ് ഇവിടെയൊക്കെ റോഡ് പണി നട ആണതുണ്ടേ
ആഹ ആഹ
അപ്പോൾ പൈപ്പ് ലൈനൊക്കെ അവർ പൊട്ടിച്ചൊക്കെ ഇട്ട് പിന്നെ ഏഴു മാസമായി ഇന്നലെയണ് അത് ശരിയാക്കി ഞങ്ങൾക്ക് വെള്ളം കി കിട്ടി തുടങ്ങിയത്
സന്തോഷം എന്നാലും ശരിയായല്ലോ അതില വക്കി വോക്കിയതില്ല ആഹ ഓ പൈസക്കെ കൊടുത്താതെ ഉ
വരിവ
ആഹ ആ ഓക്കേ അപ്പൾ ഒരു ഒരു ടാങ്ക് വെള്ളം പറഞ്ഞൽ ഒരു ടാങ്ക് വെള്ളം പറഞ്ഞ അഞ്ഞൂറല്ലേ ഉള്ളൂ
അത്ര ആ ആരട്ടാങ് അ ആരട്ടാങ്ക് വെള്ളം
ആ അതിനോട് നമ്മുക്കൊക്കെ പിന്നെ അഞ്ഞൂറ് പിന്നെ വന്ന് പിന്നെ ആയിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം ഉണ്ടായൽ തന്നെ നമ്മളെ കുലിം നനിം ഇന്നാനും
തുണിയഴക്കും എല്ലാം ആ രണ്ടു ദിവസത്തിനാവുമ്പം തീരല്ലേ
പിന്നെ രണ്ട് ആ അത് എങ്ങനെയെങ്കിലും നമ്മൾ ഒപ്പിക്കും കാരണം പൈസയുടെ ബു എന്ത അവളോണ്ട്
പൈസ നമുക്ക് എങ്ങനേലും ഉണ്ടാക്കാം വെള്ളമൊടന്നും വാങ്ങാൻ കഴിയുന്നില്ലല്ലോ
വെള്ളം ഉണ്ടെങ്കില് നമ്മുക്ക് എതിനും
ഓ ഒരു നേം രണ്ട മൂന്ന് നേരം ആഹാരം കഴി ഉ രണ്ട് മൂന്ന് നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാഞ്ഞ ജീവിക്കാൻ വയ്യല്ലോ
അത്രേ ഉള്ളു പിന്നെ അടുത്തൊരു ഉ പിന്നെ കുളത്തില് പോയി തുണികളൊക്കെ കഴുവും
ആയല് വെള്ളം ഇണ്ടാവേക്കു
ആ അവിടെ കുളന്നല്ല ഒരു അവിടെ വലിയൊ ഒരു കിണറ് കുത്തിയിട്ട് അഞ്ചാറ് പൈപ്പുകളൊക്കെ വെച്ചു ചിട്ടന്ന്
അസ്
അത് ആഹ് അത് ഒള്ളത് കൊണ്ട് നമ്മള് ഈ അടിക്കുന്ന വെള്ളം
ഉ ഒപ്പിച്ച വത്ത ആ ഇത് നമ്മക്ക് ര പ മൂന്ന് മാസംമല്ലേ ഇത് അഞ്ചാറ് മാസം പോലും ഇങ്ങനെ നിൽക്കുമ്പോൾ വരസം വെള്ളം വേനൽ ഫുള്ള് വെള്ളംമല്ലാത അതാണ എല്ലാം നിങ്ങള അവസ്ഥ വരുന്നല്ലേ
ഇവിടെയും കൊറെ വീടുകളിലൊക്കെ വെള്ളം മാറ്റി വരണ്ടായൽ ഉണക്കായിരുന്നു അത്ര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു
ആഹ അ പ്രാവശ്യം നല്ല ചൂടു അല്ലേനോ? വെള്ളത്തിന് നോ ഓ അപ്പോക്കെ എങ്ങനെയ ഒരു നേരക്കെ കുളിമലമരേക്കും ല്ലേ?
അ അതാ വെള്ള ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ?
ഉ പിന്നെ ഒന്നും വേണ്ടന്ന നമ്മുക്ക് പിരീഡ്സ് ഒക്കെ ആവുമ്പോം എത്ര വട്ടം മാറ്റി സ്കാൻ ചെയ്യാനുണ്ട്
പിന്നെ നമ്മള് ഈ എടക്ക് കൊറച്ച്- കൊറച്ചു ദിവസം മഴ കിട്ടിയതു കൊണ്ട് ആ വെള്ളം പിടിച്ചു വെച്ചിരുന്നാണ് നമ്മള് പുറ-
ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും ആ അത് ശരി വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയുന്നവർക്ക് നല്ലോണം അറിയാം അല്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും അതിൻ്റെത് മന-
അറിയൂല്ല പീരയഡ്സ് ആകുമ്പോ നമ്മുക്ക് ഒരുപാട് വെള്ളം വേണ്ട
ഓ എത്ര വേണം എങ്ങനെലും ഒരു മൂന്നാല് തവണ നമ്മള് മാറ്റ- പറ്റല്ല വീട്ടില ഇണ്ടായാലും പൊറത്ത് പോവുവാണെങ്കിൽ പിന്നെ അങ്ങനെയാണ്ട് - എന്നാലും മാറ്റും സൗകര്യം ഇല്ലായിടത്തുംന്ന്
ആഹ ആഹ് നമ്മ എല്ലാം കരുതിയ അല്ലേ പോവുന്നത് പിന്നെ യാത്രയൊക്കെ പോവാനൊക്കെ ഇഷ്ടം തന്നെ
ഓ യാത്രൊക്കെ പോവാൻ ഇഷ്ടന്നെ പിന്നെ
പിന്നെ
എന്താ ഇന്ന് ഞ്ഞ് രാവിലെയൊക്കെ എന്താ ങ്ങക്ക് ന്ന് എന്താ വെള്ളപ്പമോ നൂൽപ്പെിട്ടോ അങ്ങനെ എന്തെേങ്കിലുമൊക്കെ ആയിരിക്കുംല്ലേ ഇണ്ടാക്കൽ
ആ രാവിലെ പിന്നെ ചപ്പാത്തി കടേന്ന് മാവ് പായ്ക്കറ്റ് വാങ്ങിച്ചോണ് വച്ചേക്കും
ഏ ആത് ശരി
അത് ഉള്ളിക്കറി ഉ മുട്ടക്കറി ഒക്കാന്ന് വിചാരിച്ചു
ആ ജോലി പോണെ
ആ ജോലി ക്ക് പോണം രാവിലെ
ആ അത് ശരി അപ്പൊ ഇപ്പന്നെ രാത്രി ന്നെ ഒരുങ്ങേണ്ടി വരുമല്ലോ
ഓ ആ അരിഞ്ഞ് എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കും
ആഹ് അത്ശ
അപ്പം രാവിലെ എ എട്ട് മണിയൊക്കെ ഇറങ്ങിയാലേ എനിക്ക് അവിടെ ഒമ്പത് മണിക്ക് എത്താൻ പറ്റുള്ളൂ
ആഹ് അത് ശരി ആ പിന്നെ വന്നിട്ട് വാണ്ടേ പിന്നേം കൈ ഉണ്ടാക്ക ഫുഡ് രാത്രിയൊക്കെ
പിന്നെ ഉണ്ടാക്കുക
ഇങ്ങനെക്കെ ഡൂ ഇതുണ്ടായിട്ടും ഷുഗർ ശെരിരത്തിന്ന് പോണൂലല്ലേ
ഉം ഉം ഇപ്പൊ ഈ ഇടക്കാലങ്ങളാണ് ഇപ്പൊ ഇടക്ക് വെച്ച് വന്നതാണ്
ആഹ് അത് ശരി വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഷുഗർ ഉം താന വന്നത് ല്ലേ സാരല്ല അതൊക്ക സുഖായി കൊള്ളും നമ്മൾ കുറച്ച് കൺണ്ട്രോൾ ചെയ്ത് പോന്നാല് നമക്ക് പിന്നെ ടെൻഷനിണ്ടാവരുത് ടെൻഷ
ടെൻഷനും മ് ആശ്വാസം പിറ്റലിൽ പോവുമ്പോ ഡോക്ടർ ചോദിക്കെന്നോട് ടെൻഷനുണ്ട ടെൻഷനും ഇല്ലൽ ഇല്ലാതില്ല
ആ എന്താപ്പത്രെ വല്യേ ടെൻഷന് അതാ പറഞ്ഞത് അങ്ങനൊന്നും ടെൻഷൻ അങ്ങനാവരുതയ് ചേലോർക്ക് ചെറിയ കാര്യങ്ങൾ മതി ടെൻഷൻ കൂടാൻ അതാണ് നമ്മ
അത് ചെറിയ കാര്യങ്ങളൊന്നുല്ല ഇത് കുറേ വലിയ കാ കാര്യങ്ങൾ ഓർത്തിച്ച് ടെൻഷനാണ് പിന്നെ വരുമ്പോലെ വരട്ടെന്നുള്ള ഇതിലിപ്പോ അങ്ങനെ പോകുന്നു
അല്ല അത്രേ ഒള്ളൂ നി ഈശ് ശരൻ ഇണ്ടല്ലോ മേലെ ഇക്ക് നാല് പെൺമക്കളാണ്
നാല് പെൺമക്കളോ
ആ ഇങ്ങക്ക് എത്രയാള ആഹ് പഠിക്ക നാലാണ് രണ്ടാളെ കല്യാണം കഴിഞ്ഞണ് രണ്ടാൾ പഠിക്കണതാണ്
രണ്ടുപേരെ കല്യാണം കഴിഞ്ഞാ ആ അടുത്ത തന്നെയ കല്യാണം കഴിച്ച
ആഹ് അ അടുത്തന്നെ കൊറഞ്ഞ വല്യ പിന്നെ ഒര് അരമണിക്കൂറിനോട് എത്തും രണ്ടാള വീട്ട്ക്കും ഉം അത്രെ ഉള്ളു ആ പ്ലസ് ടു കഴിഞ്ഞു ഒരാള് ഒരാള് - എട്ടാം ക്ലാസ്സാണ്
അത അടുത്ത സ്കൂളിൽ തന്നെ വീടിന് അടുത്താണോ
ആ ഒര് അഞ്ചു കിലോമീറ്റർ ഉണ്ട്
വ സ്കൂൾ വണ്ടി പോവോ
അല്ല ആ സ്കൂൾ വണ്ടി പോവും ഒമ്പതാം ക്ലാസ് വരെ സ്കൂൾ വണ്ടി പോവും പിന്നെ രാവിലെ- നടക്കണം ഇപ്പം സ്കൂൾക്ക് ബസ് ഇല്ല എന്താണ്
എളയവളേ എത്രയാ എത്രയില്
എട്ടില്
ഉം മറ്റേയാള് ഒമ്പതിലോ
അല്ല പ്ലസ് ടു
ആ പ്ലസ് ടു ആ ആ ജയിച്ചായിരുന്നോ
ഓ എന്നാ ശരിട്ടോ
ആ ശരി ഓക്കെ
അ ഉ